ഹലോ ഹലോ പറയൂ സുഖം അൽഹംദുലില്ലാ നിനക്ക് സുഖാണോ?
സുഖം
പറയു പിന്നെ എന്തൊക്കെയാ ഇല്ലടി മഴ ഇല്ലാ ഇന്നലെ മിനിയാന്നൊക്കെ നൽ നല്ലാ മഴയായിരുന്നു ഇപ്പൊ മഴയോണ്ട് ഇവിടെ ഭയങ്കര തണുപ്പാ
തണുപ്പ്ണ്ട്
ഉം തണ്പ്
മക്കളെല്ലം സ്കൂള് പോയോ?
ആയിനി മക്കളൊക്കെ സ്കൂൾ പോയി പോണ നേരം കയ്ഞ്ഞീല്ലേ ഉം മോന്ണ്ട് വൽത്ണ്ട് ഭക്ഷണക്
ഭക്ഷണൊക്കെ റെഡി ആയി ഉം
ആഹ്
തൻ്റൊക്കെ റെഡിയായോ പണിയൊക്കെ കയ്ഞ്ഞ്ണ്ടാവൂല്ലേ
പണിയെല്ലാം കഴിഞ്ഞു മക്
ഹലോ പണികയിഞ്ഞീലെ?
സ്കൂളിലേക്ക് അയച്ചു പിന്നെ ഹസ്ബൻന്റിനേ ഭർത്താവ് പണിക്ക് പോയി
ഉം പിന്നെപ്പം ഫ്രീ ആയിട്ട് കുത്തിർക്കാ
മോനെന്താ എന്ത് കഴിഞ്ഞിരിക്കാ?
മോനെനി പതിനൊന്നാം തരത്തിലേ
ആഹ് പതി ഏഹ് എന്താ എടുത്തത്?
കൊമേഴ്സ്
കൊമേഴ്സാ? അപ്പ ഇന്ന് ക്ലാസ്സില്ലാ?
കിട്ടിക്ണ് പോണം ഇല്ലല്ലെടി ആറാം തയതി മുതലേ ക്ലാസ് തോടങ്ങ്ണ്
ആഹ് വീട്ടിന എടുത്താണോ സ്കൂള്
പറിം കോറച്ച് പോണം കൊറച്ച് പോണം കൊറച്ച് ദൂരുണ്ട് ആ പോ വണ്ടി ണ്ടിവരും ആഹ് സ്കൂൾ ബസ്ണ്ടാവും അപ്പൊ അതില് പോകും
സ്കൂൾ ബസ്സിനെല്ലാം പോണോ
ആഹ് സ്കൂൾ ബസിന് വേണ്ടിരുന്നു നടന്ന്പോ നടന്ന് പോവാനും സുഗാണ് പക്ഷെ നടന്നു പോവൂല സ്കൂബസിനെ പോകള്ളൂ
മോനല്ലേ
മോനന്നെ
ഉം
പതിനൊന്നാം തരത്തിക്കടി
ആഹ് അല്ല അതാ ചോദിച്ചേ ആൺകുട്ടികളൊന്നും അങ്ങനെ സ്കൂൾ ബസ്സിനോ സ്കൂൾ വണ്ടിക്കൊന്നും പോകന്ന് പോവല് കാണലില്ല
ആഹ് നടന്നു പോയി ശീലല്ലേ വണ്ടി പോയിക്കാണ്ട ശീലായിട്ടുള്ളു അപ്പോ വണ്ടിന്നെ വേണം
ആഹ്
നടന്ന് പോയി ശീലള്ളോൽക്ക് കോഴപ്പം ണ്ടാവില്ല ഇത് നടന്ന് പോവാൻ മടിയാണ് അപ്പൊ പിന്നെ അതാവുമ്പളേ
അപ്പൊ നിനക്ക് എത്ര മക്കളാ
എനിക് രണ്ടെണ്ണം
അപ്പൊ രണ്ടാമത്താളോ
രണ്ടാമത്തെ ആള് പെൺകുട്ടിയല്ലേ അവൾ സ്കൂൾ പഠിക്കല്ലേ ഒന്നാം ക്ലാസ്സില്
ആഹ് എനക്ക്റില്ലല്ലോ
ഉം അവള് സ്കൂൾകോയി
ആഹ് ആഹ് എനക്ക് രണ്ടാള് തന്നെ
ഉം
ഒരാള് ഒന്നാം ക്ലാസ്സിലും ആ ഒരാള് എ എൽ കെ ജിയില് ഒരാള് ഒന്നാം ക്ലാസ്സില്
എൽ കെ ജിവ്ടെ അടുത്താ
രണ്ടാൾ ഒരു സ്കൂൾ തന്നെയാണ്
ഏ
അവര് ബസ് പോവും രാവിലെ ഏഴ് ഇരുപതിന് വിളിക്കണം എട്ടേ ഇരുപതിന് ബസ്സ് വരും രാവിലെ ഒരു ബഹള അ തന്നെയാണ് റെഡി അവരെ ഒരു കി കൊണ്ടോണ്ടേ
ആ അത് ശെരിയാ
ഇപ്പൊ മഴയുടെ കാലയൊണ്ട് മക്കൾക്ക് ഉറങ്ങീട്ട് തീരുന്നില്ല
അനക്ക ന്നാലും സുഖാ രാവിലെ ഒരു ആ എട്ട് മണി ഒൻപത് മണി മുമ്പല്ല ബസ്സിന് വരാ അപ്പോഴേക്കും ഒരുക്കിയാണ് വിട്ടാ പിന്നെ ഫുള് ഫ്രീ പക്ഷെ എനിക്കങ്ങനെ അല്ല ആദ്യം രാവിലെ എണീക്ക് ആ മദ്രസ് പിന്നിം എണീപ്പിക്കണം അത് എണപ്പിക്കണെങ്കി എത്രങ്ങാനും നേരം വിളിച്ചാ നീച
ഇവക്ക് ഞായറാഴ്ചയും ഏഹ്
ശനിയാഴ്ച
രണ്ട ശനിയാഴ്ച രണ്ടാമത്തെ ശനിയാഴ്ച മാത്രേയൊല്ലൂ മദ്രസല്ലൊം ആഹ് ദെ ആഹ് ദെവസൊല്ല ദെവസല്ലേലും ഇതാക്കില്ല ന്നച്ചാല് ഇവട്ന്നെണീച്ച് മത അത് ട്ട് വെരുമ്പഴേക്കും മോക്ക് സ്കൂള് പോവേണ്ട ടൈ എഹ് സമയായില്ലേ
ആഹ് ഉം അല്ല അപ്പം ഇവട്ത്തെ അയ്ന്റെ ഇതിലല്ല മദ്രാസപള്ളത് വേറെയ്ട്ട് മദ്രസ് പോണെ
ആഹ് വേറെ വേറെ സ്കൂൾന്ന് പഠിക്കും പക്ഷെ കൊർച്ചും കൂടെ പഠിക്കാൻ വേണ്ടി വേറെട്ത്ത് ചേർത്തു.
സ്കൂൾ ള്ണ്ട് ഈ അറബികളും അറബിയും അതെല്ലാം പഠിക്കാന്ണ്ട് ആഹ്
ഖുർആനോത്ത് അയ്ല് ല്ല
ആഹ് ഇണ്ട് ണ്ട് ണ്ട് ആഹ്
ഓഹ് ഇന്റെ ഇളേച്ചിന്റെ മോളൊക്കെ പർഞ്ഞേട്ട് എന്താ പറ്യല് ആഹ് അളേച്ചിന്റെ മോള അനിയെത്തി അയ്ൻ്റെ കുട്ടി നെ ചേർത്ത്യപ്പം ഇതെന്നെ പഠിക്കാൻ കയ്യിണില്ല ഖുർആനോത്ത് ന്നട്ട് വേറെ സ്കൂൾ ള് അവട്ന്ന് വെട്ടിട്ക്കാണ്ട് വേറെ സ്കൂൾ ള് ചേർത്ത്യേക്ക. അതായത് വേറെ മദ്രസിലാക്കി ഭയങ്കര ബുദ്ധിമുട്ടായിട്ടേ ഉം എവടൊക്കെണ്ട്ല്ലേ
ആഹ്
പക്ഷെ പഠിക്കാണെ കൊറേ ബുദ്ധിമുട്ടല്ലേകാരത് അത് ടൈംമില്ലത്തൊണ്ട്
ഇല്ല ല്ല അവര്ക്ക് അയ്നൻസരിച്ച് അയ്നൻസരിച്ച് ഇത്ണ്ട്. ഇപ്പൊ സ്കൂളില് പറ്റേ ഫുട്ബോളിന്റെ ഇതല്ലൂല്ലേ കുപ്പായിട്ടിട്ട് പോവലെല്ലാം അത് കഴിഞ്ഞ മോളെ സ്കൂൾ ള്
ആഹ് അതൊക്കെ കഴിഞ്ഞ്.
ആഹ് ഇവര് ഇവര്ക്ക് വെള്ളിയാഴ്ചയാണ് പക്ഷെ ഇവടെ ടീമിന്റെന്നെണ്ട് അവര്ക്ക് അങ്ങൻത്തെ ജോ ഇതില്ല കുപ്പായം അയ്നി റ്റ് വാങ്ങണന്നൊന്നും വാങ്ങണ്ടന്നാ പർഞ്ഞ്ട്ട് ല്ലെ
ഞങ്ങളെലും അങ്ങനെ തന്നെ വാങ്ങണം ന്ന് നിർബന്ധം പിടിച്ചിട്ടില്ല പിന്നെ ഉണ്ടെങ്കി ഇട്ടൊട്ക്കാർഞ്ഞ് അപ്പ ഞാൻ
അല്ല ഇണ്ട് പക്ഷെ അത് ടീമിൻ്റൊന്നല്ല ഇങ്ങനേയില്ലേ കുപ്പ ഇതാന്ന് അങ്ങനെ അ അതത് ടീമല്ല ഇപ്പുല്ലെ
അല്ലടി ജെയ്സിന്റ ആ ആ ജെയസിന്റെ ടീഷർട്ടായാ പോരെ?
അല്ല ആ കളിക്ക്ന്ന ഇപ്പൊ കളിക്ക്ന്ന ടീമിന്റെ ജെ ആ ആ ഇതാവണം
ഏഹ് അങ്ങനെണ്ടോ ഏഹ് അ ങ്ങളോട് അങ്ങനൊന്നും പർഞ്ഞിട്ടില്ല കളറായാലും മതി പക്ഷെ ആ ഒരു കളറില് വാണം
അങ്ങനെല്ലേ ഇവര്ക്ക് ഏതോ ഇല്ല് എന്തൂന്ന് പറയാൻ പറ്റൂലിപ്പൊ അത് ക്രിക്കറ്റിന്റെ അ ണോ അങ്ങൻത്ത്യാണോ ന്നൊന്നും പറയാൻ പറ്റൂല.
ഉം ഞാൻ ന്ന്ട്ട് വാങ്ങിട്ടില്ലേനി ഞാൻ കടേല് വെലോയ്ച്ചപ്പം നൂറ്ററുപതൊക്കെണ്ടർഞ്ഞപ്പോ ഞാൻ വാങ്ങില്ല പിന്ന പുതിയത് വാങ്ങൊന്നു വാണ്ടന്നൊക്കെ പർഞ്ഞപ്പം പിന്നെ ഞാൻ വാങ്ങാൻ നിന്നിട്ടില്ല.
ഇവരെ സ്കൂൾന്റെ ന്നെണ്ട് പക്ഷേ അത് ഇവര് വാങ്ങിയില്ല ഇപ്പാണെങ്കി അതവ ര് ചോയിക്കുന്നുല്ല ഇപ്പൊ പ്പൊ സ്കൂളില് പരിപാടിക്കും ഇപ്പൊ മം ഏ വിനോദയാത്രയെല്ലം പോവൂലേ അപ്പൊ വെള്ളത്തി കളിക്കാനെല്ലം സ്കൂളിന്റെ അതാ ഇതണ്ട് സ്കൂളിന്റെ ജേഴ്സി ആ ഇവരിക്കില്ല അപ്പൊ പൈസ കൊടുത്ത് വാങ്ങണം അവരെ പേര് ഇതീ തൈക്കു അത് സ്കൂളിന്റെ പേരും ഇവരെ പേരും എഴുതും
ആ അങ്ങനത്തെ ഇള്ളെയ്ക്കാരല്ലേ
ആ ഇപ്രാവശ്യം വന്നില്ല ഇനി ഇണ്ടെങ്കി വാങ്ങണംന്ന് വെച്ചാ ന്തങ്കു സ്കൂള പരിപാടിക്കും ഇതാക്കുമ്പോല്ലാം അത് താക്കി ഇപ്പ ഏ മറ്റേത്ണ്ടാവൂലേ ഏ സ്പോർട്സ് ദെവസം ഉണ്ടാവൂലെ ഓട്ടം ചാട്ടും ല്ലസെല്ലം ആ ഡ്രസ്സാന്ന്‌ ഇതികാളും ഇടാ
ആ ടൈമില് ഇതങ്ങനെ വാങ്ങല ന്നിട്ട് പൈസ കൊടുക്കാണ്ട്
അല്ല ഒരിക്ക വാങ്ങിയ അടുത്തകൊല്ലോ എല്ലാ കൊല്ലോ ഉടുക്കാല്ലോ വിൽതാകുന്നവരെ അത് ഇടാലോ
ആ ആ ആ അപ്പ നമുക്ക് ആ അത് കയ്യോളം യൂസ് ചെയ്യാലൊ
ആ അത് ഇല്ല്യാതെ ഇട്ടാതി ഇല്ലെങ്കി കളറ് ഇടണം വേറെ വേറെ ഡ്രസ്സ് ഇടണം
ഉം
എന്താ ഉച്ചക്കേത്തേക്കെന്താ?
ഉച്ചക്കത്തേക്കെന്താ പ്രത്യേകിചിന്ന് ഉം പുതിയതായിട്ടൊന്നും ഉണ്ടാക്കില്ല എന്നു ണ്ടാക്കണ അതേ മാരി തട്ടിക്കൂട്ട് പരിപാടികള്
ആഹ് വീട്ടില് കൃഷിയെല്ലം ചെയ്യലുണ്ടോ?
ആ അതൊക്കെ ഇ ന്നോട് ചോയ്ക്കണ്ടി ഇക്കത് നല്ല താല്പര്യള്ള സംഗതിയ കൃഷി ചെയൽ
ആഹ്
ഇപ്പൊ ഞാൻ വയ്തന കുയിച്ചട്ടിണ്‌ അത് പൂത്ത്ക്ക്ണ്‌ പയറ് കുയിച്ചിട്ട്ണ്‌ കായ് പറിക്കാ തുടങ്ങി
പിന്നെ ഡ്രാഗൻ ഫ്രൂട്ട് ഇല്ലേ ഇപ്പൊ എല്ലാരും ഇത് ഇണ്ടാക്കുന്നുണ്ടല്ലോ നീ ഇണ്ടാക്കിയോ?
റാഗൻ ഫ്രൂട്ട് ഇല്ലെടി ഇന്റെ ടുത്ത് ഇതാള്ളെ
അല്ല അത് നല്ലതാ ന്ന് വെച്ചേ ഇപ്പൊ വീട്ടില് ഇണ്ടാക്കിട്ട്ണ്ട് അത് പൂ വിരിഞ്ഞിട്ട്ണ്ട് മൂന്ന് തരത്തില്ണ്ട് നമുക്ക് ഇവിടെ സ്ഥലൂ ല്ല ഇവിടെ കൊരങ്ങ് വരുന്ന് നശി പ്പിക്ക്ന്നോണ്ട് ഇവിടെ പറ്റൂല അന്റെ വീട്ടിലിണ്ട്
അത് നീ കുയിഷിടണന്നുണ്ടെങ്കില് നല്ല പോസ്റ്റ് ഒക്കെ വാണ്ടേ അതായത് നല്ല കാല് കുത്തി കൊടുത്തെങ്കി
ഇതെന്നെ വേണോന്നില്ല ഈ പൈപ്പ് ഇല്ലെടി പി വി സി പൈപ്പ് അത്ണ്ടായമതിടീ ഇത് സ്ഥലം ഉണ്ടല്ലോ വീട്ടില് നല്ലതാ നമ്മുക്ക്ന്നെ ആയില്ലേ ഏ ഇടലാ
പക്ഷെ ഞാൻ ഈ എടീ ഇൻകാ ഭാഗത്ത് കൊറച്ച് സ്ഥലള്ളൂ ആ ഭാഗത്ത് കുറച്ച് സ്ഥലള്ളോട്ത്തെ ഞാന് തന്നെ പ കൃഷികള്
ച്ച് ണ്ടോ നല്ല സ്ഥലം ഉണ്ടോ മുകളില് എന്താ
ക്കാ സ്ഥലല്ല്യ മുകൾക്ക് എടുത്തില്ലേ മുകൾക്ക് എടുത്തോണ്ട് ആ അവിടെഎവിടെ സ്ഥലല്ല ഓപ്പൺ ടെറസ്സായിട്ട് കൊറച്ചോരുത്തിരി സ്ഥലം പക്ഷെ അവിടൊന്നും ഇത് വെക്കാൻ പറ്റില്ല ഫുള്ളെ മരങ്ങള് വന്നിട്ട്
അല്ല ബക്കറ്റില് വെച്ച് ബക്കറ്റില് പ ഇത് വെച്ചാതി നമുക്ക് പഴയ പാത്രം ഉണ്ടാവുലെ മതിൽന്റെ എടുത്തും സ്ഥലവില്ല
ആ അയ്ന്റിം മുകൾക്ക് കേറ്റണം ഇൻക്ക് ഇൻക്ക് അതൊക്കെ നല്ല ഇഷ്റ്റാണ്
അല്ല ഇപ്പ എല്ലാരും ആക്കുന്നുണ്ട് കേരിബാഗിലയാലും മതി നല്ല സെറ്റപ്പാന്നുണ്ട് ഒര് രണ്ട് മരം ഉണ്ടെങ്കി വീട്ട്ലെ എല്ലാരിക്കും തിന്നണ്ടത് കിട്ടും മഞ്ഞക്കളറ്ണ്ട് പിന്നെ റോസും റോസിനുള്ളില് വെള്ളക്കളറ് പിന്നെ റോസും റോസും
ഉം കഴിഞ്ഞ കഴിഞ്ഞ റാവ്ശ്യൊക്കെ ആ എന്റിക്ക ഇവ്ടെള്ള ആ ടൈമിലേയ് അവക്കാട കുഴിച്ചിട്ടുണ്ട് പക്ഷെ ഇപ്പൊ രണ്ട് വർഷയി അത് കായ്ക്ക്ണില്ല്യ എന്താണാവോ കായ്ക്കാള്ള ടൈമൊക്കെ ആയിണ് ഉം അയ്‌ന് ഇതിന്റെയ് തണ്ടെവ്ട്ന്നേം കിട്ടാനാണീ
അത് മറ്റേ ഓൺലൈലായ്റ്റ് വാങ്ങാൻ കിട്ടുന്നുണ്ടല്ലോ
ഉം അല്ല വേറെതെവിടുന്നേലും കിട്ടാണെങ്കിലും വെക്കല്ലോ
അല്ല ആ വ് അട്ത്ത്വ്ടെ വീട്ടിലുണ്ടെങ്കി അവരോട് ഒരു കഷ്ണം വാങ്ങീട്ട് ഓ അത് ഒരു മതിലിന്റെ ചാരിവെക്ക അപ്പൊ അതിന് വേര് വരും അന്നേരം
എന്നിട്ട് മാറ്റി കൊട് മാറ്റി കൊട്ക്ക ലേ ഏ ന്നിട്ട് മാറ്റി കുഴിശിട്ടാ പോരെ
അല്ല നമ്മൾ ജസ്റ്റ് ഇങ്ങനെ വെക്കൂലേ നമ്മ വെറുതെ നമ്മ ചു മതിലില് അല്ല മതിലില് ഇങ്ങനെ വെക്കൂലേ ഇങ്ങനെ വെറുതെ കൊണ്ടക്കൂലേ അപ്പൊ വേര് വരും മറ്റ നടണ്ട് അങ്ങനെയാ ഞാപറഞ്ഞെ അല്ലാതെ വെറുതെ നട്ടാൽ വരൂല അത് ഇങ്ങനെ വ് ഏ സ്ഥലം കൊടുക്കണ്ടേ
ആഹ് ആഹ്
ഇക്ക വരുന്നുണ്ടോ ഇപ്പളേ ആ അല്ല അപ്പം വരുമ്പ ങ്ങനെ അങ്ങൻത്തെ ഒരു കട്ടിയില് വ വടിയാ മരാ എന്തെങ്കിലും ആയാലും മതി വ പി പൈപ്പ് ണ്ടെങ്കി നല്ലത്
ഞാൻ റമ്പൂട്ടാൻ കുഴിച്ചിട്ട് കഴിഞ്ഞ വർഷം കായ്ച്ചു ഈ വർഷം കായ്ച്ചു പക്ഷെ കഴിഞ്ഞ വർഷം നല്ലോം കായിച്ചിരുന്നു ഈ വർഷം കൊറച്ച് കായകളൊള്ളേയ്ന് അയ്ന് ഇന്റെ മകനാണെങ്കിലോ പൊവ്ക്ക്ണേന മുമ്പ് പറിച്ചും പച്ച കളറാകുമ്പോത്തിന് അത് പർച്ച്ന്നല് കൈഞ്ഞ് ഇവ്ടെ പഴുക്കാള്ള എടൊന്നും കിട്ടുള്ള അപ്പോത്ത്ന് അറക്കലയ്യും
നല്ല മധുരാ ഇപ്പ ആരോ പറയുന്നുണ്ടായി വീ വീട്ട്ല് ഒരു അഞ്ച് എട്ട് എട്ട് ആ ഒരു വർഷം ആവ്ണു അത്രേ എട്ട് എട്ടെണ്ണാറ്റം പിടിച്ചിട്ട്ണ്ട് അത് നി വെൽതാണം മഴയത്ത് ഒന്നാവന്ന് അറിയില്ല
പൊറത്തൊക്കെ അയ്ന് നല്ല വെലേടീ
വെല ഇപ്പ ഇവ്ടെ തൊണ്ണൂറ്റൊമ്പതിനെല്ലാം പിന്നെ ഇത്ടും കിഴിവ്ടും അപ്പമ്മോ വാങ്ങാം മോക്ക് ന ഇഷ്ട്ടാ
ആ ഞ്ഞാ അങ്ങാടീ പോയപ്പോ വെലോയ്ശീനോയ് മുന്നൂറൊക്കെണ്ട് ന്ന്ട്ട് മുപ് മുപ്പത് രൂപക്ക് വാങ്ങിയപ്പം ആകൊരു അഞ്ചണ്ണേറ്റെ കിട്ടിട്ടുള്ളൂ ഓക്കെ